കേക്ണ്ടാ?
ക്കണ്ടേ
ആഹ് എന്താ പാടന്നിട്ട്
നല്ല പാട് നല്ല പാട്
ജ്ന്തേ കുൽച്ചാ നേരം കുൽച്ചാ നേരംവൈകി
ഞൻ എന്നു ഈനേത്തൊക്കെ തന്നെ കുളിച്ചല് ഒന്നല്ല ഇനി ഇവിടെ ചളിയാവാൻ പുറത്തേക്കു ഒന്ന് എറങ്ങണോന്നിയ്യല്ലോ
അത് ശരി അതാണ്ല്ലേ ഉം ഉം ചായ്ടിച്ചാ
ചായതാ കുടിച്ചാൻ പോണ്
എന്താന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യലോ നീ എന്ന് ബേക്കറിയാ
ഏയ് എല്ലാരും എവിടെന്നിട്ട്
ഇവിടതാ എല്ലാരും
ഏഹ് ഇഷ മുമ്പിലൊക്കെ പോയിന്നാ
അതേ ഏഹ് അവരൊക്കെ പോയിന്ന്
ഏയ് പിന്നെ നിനക്ക് കിട്ട് ട്ടിയതെന്തായി അലോട്ട്മെന്റില്
ആഹ് അലോട്ട്മെന്റില് കിട്ടിയ്ണ്
അവിടെ പോവ്ണ്ടാ പറഞ്ഞോടുത്ത് ആഹ്
അത് ഇനിയിപ്പോ എളാപ്പ് വരട്ടെ എളാപ്പ അവനോട് ചോയിച്ചു തീരുമാനിച്ചട്ടെ ഉം ഉം എളാപ്പ വന്നിട്ട് പറയാ പറഞ് അൽത്താ ഞ്ഞെ ച്ചൊ ഉം സേനെ ഹുസേന ചേർന്നില്ലേ
ആരാണ് ഞാ അർഞ്ഞിട്ടില്ല
ദാന്ന് ചേരാൻ പോകന്നൊക്കെ പറഞ്ഞ കിട്ടീന്ന് അതോണ്ട് ചോദിച്ചതാ ഉം ഇവിടെ കാട്ടിലങ്ങാടിയിലാണ്ന്ന് ഉം
ഇളങ്ങാടിയിലാണല്ലേ
വേറെന്താ ങ്ങള് ചായടിച്ചാ കടി എന്താ
അത് പുട്ട്
പുട്ടാ
ആഹ്
എന്ത് പുട്ട്
സാദാ പുട്ട്
പഴണ്ടല്ലോ അപ്പൊ പുട്ട്ന്നാച്ച്
അതിന്നോ
പോവുമ്പോ ഇതുപോലെ രാവിലെ പുട്ട്ന്ന് പറഞ് അപ്പൊ ഞാൻ പറഞ് വെ
അത് ജെന്നെ
ആഹ് രാവിലെ പുട്ട്ണ്ടാക്കണം തന്നെ ഒന് വീ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോളേ അപ്പൊ അങ്ങനെ ഇണ്ടാക്ക ഏഹ് ഓള് വന്നു വന്നിട്ട് കൊറെ നേരായല്ല എഴ്തേണ്
ആ
ഇതാണ്ട് അപ്പൊതേതാണ് പരിപാടില്ലേ
ആഹ് പിന്നെ എന്തൊക്കെയ പിന്നെന്താ അവടെ അത്രയ്ക്ക് ഫീ ഒന്നുല്യാന്നോ ആകെ അഡ്മിഷ് ഷൻ ഫീ മാത്രേ ഉള്ളൂ
ഏ കോഴിക്കോട
ആഹ്
ഏ അത് ശെരി അഡ്മിഷൻ ഫീസെത്രാണ്
ആറായിരം
ആറായിരം ജ് എങ്ങനെ നിക്ക വന്നു പോവ എന്താ കാട്ട്ന്
അത് ന് ക്ക്‌ ദൂരം നോക്കിട്ടിയാം ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി നോക്കുമ്പോളേ
ആഹ്
സിന് മൂന്ന് മണിക്കൂർ കാണിക്ണ്ട്
ആ ഏഹ്
ഇ ഇങ്ങനെ കാരണം കൊറച്ചുള്ളോണ്ട് എളാപ്പൊക്കെ ഇവിടന്ന് മലപ്പുറത്തൊക്കെ പോണതല്ലേ നേരിട്ട് കോഴിക്കോട് ബസ് കേറണ്ടിരും ഉം അഡ്മിഷൻ ഫീസ് ആ റായിരുന്ന പറഞ്ഞത് ആ അതില്ല്യെ കൊല്ലത് പൈസ ഇല്ല്യാ ഞാൻ ഒരു വർത്താനം പറഞ്ഞടെൽ കൂടെ വരും
പിന്നെ അപ്പൊ അങ്ങനൊക്കാണ് കഥ
ഉം ഹോസ്റ്റലിലാണെന്നുണ്ടെ ഒരു വർഷം ഷം പത്തായിരം
ഒരു വർഷം പത്തായിരം ആ
ഉം ഹോസ്റ്റല് അ ആ ഫുഡ് കാര്യങ്ങ പിന്നെ സെമ എക്സാമ് ഓരോ സെമില് എക്സാം ഉണ്ടാവുല്ലോ
ആ ആ
അപ്പൊ അയിന്റെ പൈസ ഇണ്ടാവും
ആ ഈ ഫുഡും കാര്യങ്ങളുംളൊക്കെപാടെ പത്തായിരം ആണെ ഈ കരം
ആഹ്
ആ
ആ പിന്നെ അവിടത്തെ യൂണിഫോം അബായേല്
അബയാണ് ആ
ഉം ഗേൾസ്കള് മാത്രംള്ളല്ലേ
ഗേൾസോളാ ആ അതന്നെ ഏഹ് അപ്പൊ ഒര് കൊല്ലത്തിന് പത്തള്ളെങ്കിന്ന് അതെല്ലാം അല്ലേ നല്ലത് നിക്കല്ലല്ലേ
ഇ ഇവടെ ഇവരെ വല്യമ്മ ഒക്കെ പറഞ്ഞ് ട്രാൻസ്ഫർ എടുക്കാനേന്നാണ്
ഏ ഇങ്ങോടുക്ക പറഞ്ഞ് ട്രാൻസ്ഫറ് എടുക്കാ കിട്ട്വോ എടുത്തുള്ളൂ ആ അന്ത്യെ മുട്ട് കൊണ്ടാറിയേ
മുട്ട്ക്ക് പോയപ്പോ അമ്മായിന്റെ മോളെനെ ഓള് കണ്ട് വളാഞ്ചേരി കാക്കാൻ നിക്കാണ്
ഏ അയ് ശെരി
ഓള് പിന്നെ വെയ്യാതായിട്ടൊന്നും പോയിചില്ലല്ലോ
അനക്പ്പ രണ്ട് വസ്തുവൊണ്ട വളാഞ്ചേരിക്കായാലും
ഏ വളഞ്ചേരി കൂടെ നേരിട്ട് ബസ്ണ്ടല്ലോ
ഏ നേരിട്ട് ബസ്സ്‌
ആ കുറുമത്തൂരിന്ന് നേരിട്ട് വളാഞ്ചേരിക്ക് ബസ്സുണ്ട് കുറ്റിപ്പുറത്ത് ക്കും വളാഞ്ചേരിക്ക്ണ്ട്.
ആ അപ്പേന്നെ കോപ്പല്ലല്ലോ? ഉം പിന്നെ എന്തേ മീൻകട്ടി?
മീന് അയ്ല അയ്ലെന്നെ അതോ ബത്തളോ? അയ്‌ല കണ്ണിയോ അയിലല്ലേ? അയിലർന്നു തോന്ന്ണ് കറി സാമ്പാർ.
ഉം
ഇങ്ങളെ കല്യാണസ്ഥന കൊടുന്ന സാമ്പാർ കഴിഞ്ഞോ?
അത് കയ്ഞ്ഞി
അതാ ഒന്നോട്ടിക്കണ്ടാവ.
അല്ല ഇന്നലെ കൂട്ടിയില്ല ഇന്നലെ ഇന്ന് കൂട്ടി ഇന്ന് കറിയൊ
ന്ന് ഇജ്ജ് പറയുമ്പോലെ അയ്ലണ്ട് മീന് അതെന്നെ
മം അയിലെന്നൊള്ളു എല്ലോടത്തും.
ആ പൈലെ തോന്ന് ണ്.
വർഷക്കാല ആയാ മീൻണ്ടാവു അത് സെരിയാണ് കടൽക്ക് എറങ്ങാൻ ആൾക്കാർക്ക് പറ്റൂല. അപ്പൊ എർച്ചി വെടിച്ചാമതി. മം മീനും വിലല്ലേ അതേപോലെ തന്നെ ഇറച്ചിക്കും വെലണ്ട്.
ബലണ്ട് അതെന്നെ. പിന്നെ. ഒറങ്ങീടറ്റോന്നുല്ല ഇവടതാ.
ഉം ഓ ഓളെ ന്താ എടുക്കുന്നപ്പ ഇല്ലാ
ജിസിനെ ഒന്ന് ഇട്ക്കൊന്നുല്ല്യാ
മം ശാ ഷാബും പെണ്ണുങ്ങളും വന്നീലാ
താഓണങ്ങളൊന്നും വന്നിട്ട ഞാൻ ഒരു വെജാറാണ്
ഇല്ല ഇന്നാലും ചോയിച്ച
പൊറത്തുപോണ്ടേ തെരക്കുണ്ടാവൂല്ല അത് കഴിഞ്ഞിട്ടയ്ക്കാരിം വേര.
ഒക്ക ഓരോര കാര്യങ്ങളും ഇണ്ടാവും മം വേരയ്ക്കാരിം വരായിരിക്കൊന്നൂല്യ
ആഹ് അതെലെ മം
പേട്ടും വിരുന്നും ഒക്കെ ആവും അയി ന്റെ ഇടയിലൊക്കെ വെരും.
ആ ആ അതെന്നെ. മം
ആറാന്തി മുതൽ പ്ലസ് വണർക്ക് ക്ലാസ് തൊടങ്ങോലോ?
ഏ ആറന്തി മുതൽ തൊടങ്ങോ? ഏയ് അഹ് ശെരി ഇങ്ങക്ക് അടുത്ത മാസം തുടങ്ങൂലെ?
ഞങ്ങക്ക് ഈ മാസം അവടുത്ത മാസം കഴിഞ് ഈ മാസം കഴിഞ്ഞല്ലേ?
അടുത്ത മാസം
ആ നാളെ മുതല്
നാളെ മുതല്
ആഹ്
ആ
ശെ നേരം വെയ്ഗൺ അഡ്മിഷൻ ഇദ് വെരാന്
ഏ
ഇന്നലെ വരാറ്ന്നു ഇന്നലെ വന്നേ?
ആ അതന്നെ
ഉം
ഉം
ഇന്നലെ ങ്ങക്ക് സെന പായ ക്കെപ്പളാ പോയി?
ഓളപ്പ തന്നെ പോയിക്ക്ണ്.
ഓൾക്ക് ശെക്ക് കിട്ടിയ തെന്നേണൊ കിട്ടീക്ക്ണോ?
ആരോടാ ചോയിച്ച്?
അല്ല അവഓള് കൊമേഴ്സ് കൊമേഴ്സേതാ ട്ത്ത്ന്നോചയ്ച്ച പ്പോ ക്കറീല ആൾക്കെന്നെ പ്പൊതറിയാത് താൾക്കെങ്ങ്നെ പ്പൊ തറിയ്ണ്?
അങ്ങനെ പറഞ്ഞ് ഉം
ഉം
അങ്ങനെ ഞാ പിന്നെ ചോിച്ചില്ല ന്നലെ വന്നപ്പോള് പറഞ്ഞതല്ലേ പിന്നൊന്നും പറഞ്ഞിട്ടില്ല.
ഉം അല്ല മാട്ട്മ്മ അല്ല അത്രീം നല്ല ഗവൺമെന്റ് സ്കൂൽല് കിട്ടിയിറ്റ് അവര് പോവായിര്ന്നതാ ഇന്നനെ നമുക്ക് താക്കാല്ലോ. ഒരു മാ ട്ടോമ്പൊ പ്പെന്ത ത്ര വലൃയ പ്രശ്നം?
നാട്ട് നല്ലതല്ലാന്നല്ലോള് പറഞ്ഞ് ഓക്കവിടെ പോവാൻ താല്പര്യണ്ടാവുല്ല. ഓക്കവ്ടെ താൽപരൃണ്ടാവുല്ല.
ആ ന്റെ പ്പാടറഞ്ഞപ്പോ പിന്നെ പ്പ പറഞ്ഞൂ ഏടെ പിന്നെ കുട്ടിക്ക് നല്ലത് ണാവോ? ഉ വാഫ കീലോള് പോയിട്ടെന്താ വാഫ ഇ പെൻകുട്ടൃളെ പൊറത്തുക്ക് പോലും വ്ടൂല്ല മാട്ടുമ്മ തീരിം വ്ടൂല്ല, മാട്ടുമ്മേം ബാപ്പക്കൊന്നും പെൺുട്ടൃളെ പൊറത്ത് ക്ടൂല്ല.
ആ ഉ ആഹ
പിന്നെ കുറച്ച് കുട്ടൃളാണ് സ്കൂളാണ് മാട്ട്മേ എന്നൊള്ളൂ വേറെ കൊഴകൊന്നുല്ല.
ആ അതന്നെ
പ്രാവശ്യം പഠിച്ചാ പുതിയ ബാ പുതിയ ക്ലാസ് റൂമൊക്കെ ആവും. മാട്ടുമ്മ നാളെ നാളെ മറ്റെന്നാളൊക്കെ ഒരു ഉദ്ഘാടനണ്ട്, പുതിയ ബിൽഡിങ്.
ഏ അ ശ ആ ആ കാ ഉ അപ്പൊ അന്റെ തീരുമാനയിട്ടില്ല അങ്ങനെയാണ്ല്ലേ?
അങ്ങനേണ്. വൈന്നേരത്തിന് ഉച്ചൂന്റുള്ളില് തീർമാനം ആവും.
ആ ഓൻ വന്ന് ചോയിച്ച്ടാർന്നു.
ഉം ബാക്കിള്ളോർക്ക് നല്ല പൈസ ഇണ്ട്ന്നോണ്.
ആ അതന്നെ, വാക്കിള്ളോർക്കെല്ലാ നല്ല പൈസ വാങ്ങി ണ്.
മറ്റേ അഞ്ഞ് അംഗേഡഡായ സ്കൂൾലൊക്കെ പൈസ വാണ്ടേ?
ആ അതന്നെ അത് വേണ്ടീരും താവുമ്പോര് കൊ
ഇത് സെം എക്സ് ആ പത്തൊള്ളൂ ചിലോട്ത്തൊ ക്കയിനേക്കായി ണ്ടല്ലോ
ആ സെമ്മെക്സാമ്
ഒക്കെ വരുമ്പോ എത്ര ആയിരത്തില് കൊറവെന്ത് ആയിരത്തിനുള്ളിലൊത്ങ്ങ്ണൊരു ഫീസൊള്ളൂ.
ഏ
അപ്പളും വെച്ചോക്കുമ്പോ കൊറവെന്നെ ല്ലേ
അതന്നെ കൊറവന്നേണ് ഉം
ഒരപായ ഇട്ണതാണ് പ്രശ്നം അതിട്ടാണ് ശീലായിക്കോള്ളൂ. ആ അപ്പൊ ന്റെ ന്റെ അമ്മായി പിടിച്ചേല് ന്നമ്മായി പ്പനടക്ക്ണ്ടാ അത് ഡിഗ്രി പഠി കല്ലള്ളോ അവിടെ വാറൊന്നുയില്ലല്ലോ ഇസ്ലാമിക്ക് പരൊന്നും ഇല്ലല്ലോ. ആ ശരി ന്നാ
ആ
ഉം